ഹലോ ആഹ് ഹലോ വ ലൈക്കും സലാം
വിശേഷ
നല്ല വിശേഷം
എന്തേയ്
കുട്ടികളൊക്കെ സ്കൂള് പോയി ഇപ്പൊന്ന് ഫ്രീ ആയതാ ഹലോ
സൗണ്ട് ആ
സൗണ്ട് കുറച്ച് കുറവുണ്ട്ല്ലേ എന്താ അറില്ല
സൗണ്ട് ആഹ് ആഹ ആഹ എന്തൊക്കെയാണ് എന്ത് വിശേഷം ആ ആ അതാവും ചെലപ്പൊ റേഞ്ചിന് ആഹ് അതെ നാട്ട അവിടെ മഴ ഇണ്ടാ നാട്ടിൽ
ഇന്ന് മയണ്ട് കുറേ ദിവസമായിട്ട് മയ ഇല്ലെനി ഇന്നലേം ഇന്നും മയണ്ട്
ആഹ ഇവിടെം നല്ല മഴേണ് ആ ഇവിടെ ഇന്നലെ ഇണ്ടായിട്ടില്ല ഇന്ന് ഇപ്പം നല്ല മഴെ
ആഹ് ഇന്നലെ മൂടലേനി മൂടിമൂടി നിന്ന് ഇന്ന് ഏതായാലും പെയ്ത്ണ് രാത്രി ഇണ്ടേനി
ആഹ ഇങ്ങളെ വീട് എവിടെ
പ്പൊ കൊടിം കൊണ്ടാ പോയത്
ആഹ് കോഴിക്കോട് ജില്ലലേ
ഉം
ശരി എത്ര മക്കളാണ്
മൂന്ന് മക്കള്ണ്ട്
അതെ എല്ലാരും ക്ലാസ്സിന് പോയാ
ആഹ് സ്കൂൾ പോയി ഏഴ് നാല് ഒന്ന് ചെറുതിനെപ്പൊ ചേർത്തിയാ ഒന്നില്
ആതെ അതെ ആഹ് ആ ആഹ് ആഹ് ചെറുതിന് പോവ്മ്പോ കരച്ചിലൊക്കെ ഇണ്ടാ
ഇല്ല അംഗലവാടി പോയി പരിചയണ്ട് ഇന്നലിം ഇന്നും ഇപ്പൊ നല്ല ഉഷാറിൽ പോയിണ് വേം മദ്രസ വിട്ട് വന്ന് വേം കുളിച്ച് മാറ്റി അവനെന്നെ കളിക്കാലോ സ്കൂളെത്തി ഫ്രണ്ട്സ് ഒക്കെ ഇണ്ടാവുല്ലോ നല്ലോം കള കളിക്കാലോ
ആഹ് അതെ അതെ ഞാൻ കോഴിക്കോട് ജില്ല എവിടെ എവിടേണ് ഇങ്ങളെ സ്ഥലം
മാവൂര് പറയും
മാവൂര് ലേ അത്‌ കേട്ടിട്ടുണ്ട് ഞങ്ങള് മല മലപ്പുറാണ് മലപ്പുറം വളാഞ്ചേരി ന്നറിയും
ആഹ്
ഉം എന്നിട്ട് ആഹ് ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കക്ക് ഇള്ള ഇന്ന് പത്തിര്യാണ് പത്തിരി ബീഫ് ആഹ് ബീഫ് ഇണ്ടല്ലോ ഇപ്പൊ
ആഹ് ആഹ് അത്‌ ഇണ്ടാവും എല്ലാർക്കും
ആഹ് അപ്പൊ പിന്നെ പത്തിരിയും ബീഫും ആക്കി നാത്തൂനും കുട്ട്യാളൊക്കെ ഇണ്ട് വന്നിട്ട്
ഏഹ് പെരുന്നാള്ന്
ആഹ ആരും പെരുന്നാക്ക് വന്നിട്ടുണ്ടേന്നില്ല എല്ലാരും ഓരോര തെരക്ക് ക്കായ കാരണേ വന്നിട്ടുണ്ടായിന്നില്ല ഉം ഇങ്ങള് പെരുന്നാളൊക്കെ ഉഷാറായില്ലേ ഏഹ് എല്ല അവർക്ക് ആഹ് മക്കള് വല്ല്യ മക്കളാണ് ഒക്കെ കല്യാണം കഴിച്ചാ മക്കളാണ് ഉം
ഓള് വീട്ട് പോയിനാ
ആഹ് വീട്ട് പോയിരുന്നു.
ആഹ്.
പെര്ന്നാക്കൊക്കെ പോയി റാഹത്തായി പോന്ന്.
ആഹ്.
ഉം പിന്നെ നിങ്ങള് പെരുന്നാളൊക്കെ ഉഷാറായില്ലേ?
ഓഹ് പെരുന്നാളൊക്കെ ഉഷാറായിക്കഴിഞ്ഞ്. ഇപ്രാവശ്യല്ലി ന്നോണെ ലീവും കിട്ടിയല്ലോ. വീട് വീടിന് തൊട്ടട്ത്ത് തന്നെയാണ് വീട്ണ്ടാക്കിയെ. അതോണ്ട് പിന്നെ പ്രശ്നില്ല.
അഹ് ആഹ് ആഹ് ആഹ്.
എപ്പളും പോവും. ചെലപ്പോ അവിടെയാ നിക്ക ഇപ്പ ഇവിടെയാ നിക്ക. അങ്ങനൊക്കെ
ആഹ് ഹസ്ബന്റ് നാട്ടിലുണ്ടോ?
ഇവന്റെ ഉപ്പ നാട്ടിലില്ല.
ഇല്ലേ? അതെ. ആഹ് ആഹ് ആഹ്.
ശിട്ട് പോയതാ വരും. ഇപ്പട്ത്ത് വരും. ഇപ്പ ഇങ്ങനെ ഇടെ ഉം. യുദ്ധത്തിന്റെ ഇതായിറ്റെ അങ്ങനെ വരാന്
ആഹ് അതെ അപ്പൊ ഇപ്പൊ പിന്നെ ടിക്കറ്റിനും ഓൾറെഡി റൈറ്റ് കൂട്തലല്ലേ?
കൂടുതലായിട്ട് നിക്ക്വാ. ഇന്നലെയും മിസൈല് വിട്ടിന് പോലും എയർപോർട്ടില്. ടിക്കറ്റൊക്കെ നോക്കാ നിക്കെയ്ന്, അപ്പളാണ്.
ആഹ് ഏത് എയർപോർട്ടിലാ?
കുവൈത്ത്.
അതെ ആഹ് ആഹ് ആഹ്. അതാണ് ഭയങ്കര എടങ്ങേറ് ഇപ്പൊ നല്ല റേറ്റ് കൂടുതലാണ് ടിക്കറ്റിന്. പെട്ട് ട്ടന്ന് നമ്മൾ വിചാരിച്ച നേരത്തൊട്ട് എത്തിപെടാ
എരട്ടിയു അല്ല. എരട്ടീന്റെ എരട്ടിയു ആഹ്. അങ്ങോട്ട് പോയേലു.
ആഹ് അതെ ഉം. പിന്നേ വേറെന്തൊക്കെയാ എന്നിട്ട് വിശേഷം, ഉച്ചക്കൊക്കെ ഉള്ള ഫുഡ്ഡൊക്കെ ആയോ?
ഉച്ചക്ക് ചോറ് വെന്ത്ണ്.
അതെ? ആഹ് മക്കള് ഫുഡ്ഡ് കൊണ്ടോവോ?
ഇല്ല. അവരൊക്കെ വാങ്ങി സ്കൂള്ന്ന്, ഗവൺമെന്റ് സ്കൂളാണ്. അവിട്ന്ന് തിന്നോളും.
അപ്പൊ അവിട്ന്ന് വാങ്ങീട്ട് കഴിക്കും ല്ലേ?
ഓഹ് വാങ്ങി കയ്ച്ചോളും.
അഹ് അതെ ആഹ് ആഹ് ആഹ്. പിന്നേ കൂട്ടാ കൂട്ടാൻ കൊണ്ടോവൊ?
കൂട്ടാന് ഇന്നൊന്നും കൊടുത്തീല്ല. സ്നാക്സ് വേണന്ന് ഇന്ന് പറയ്ണ്ട്.
അതെ. ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. അതെ ഉം പൊറത്ത്. അതെ ആഹ്.
കൊളൂത്താമ്പം ഒരു കറി ഉപ്പേരിയൊക്കെ ഇണ്ടാവും. പിന്നെ അച്ചാറെന്തെങ്കിലും, ആഹ് ഓൽക്ക് അത്രഷ് ണ്ടാവൂല പച്ചക്കറി ആവുമ്പൊ. അച്ചാറോ അങ്ങനത്തെങ്കിലും. ഡെയ്ലി ഒന്നും കൊടുക്കൂല എപ്പളെങ്കിലും കൊടുത്ത്ടും.
അതെ ആഹ് ആഹ്.
മാര് പറഞ്ഞ് കൊട്ത്ത് വിടണ്ടാന്ന് ഓര് സ്കൂള്ത്തെ ഭക്ഷണം കഴിക്കൂല്ല അത്കൊണ്ട് വരുമ്പോന്ന്. പിന്നെ ഒരു കുട്ടി കൊണ്ട് വര്ന്ന കണ്ടാല് എല്ലാർക്കും അതൊരു ഇതാവും. ചെലോല് നല്ലോണം കൊടുത്ത് വിടും.
ആഹ് ഇവടിം തന്നെ ആരും അങ്ങനെ വെടി എല്ലാരും സ്കൂള്ന്ന് മേടിക്കലാണ്.
ആഹ്
ഒന്നും കൊടുത്ത് വിടൊന്നുല്ല.
ഉം
ഉം പിന്നെ വേറെ വിഷ് ഇവടെ നാലാള്.
നാലാള്ണ്ട് ആഹ്
ഉം ഒരാണ് മൂന്ന് പെണ്ണു ആണ്.
ആഹ്
ചെറിയാളപ്പം അംഗൻവാടിയിലാക്കി പ്പംന്ന്പ്പം ലീവാണ് അവർക്ക്.
ഏഹ് ഇന്ന് അംഗനവാടില്ലേ?
ഇന്ന് ടീച്ചേഴ്സിനൊന്നും മീറ്റിംഗായ കാരണം
ഉം ഉം
ഉം ഉം അപ്പ ആള് ചെറിയാള് പോയിട്ട്ല്ല ബാക്കിയെല്ലാരും പോയി.
ഉം
ഉം
വേറെ വർക്കെന്തെലും ഇണ്ടോ?
ഇല്ല ഇവടെ വീട്ടിലന്നെ ഉം വീട്ടില് കുട്ട്യേളേം നോക്കിരിക്ക ഉം പ്രതേകിച്ച് വർ ആഹ് അതെ ഹേ പ്രത്യേകിച്ചതൊന്നുല്ല.
ഉം
ഉം ഇങ്ങള് വർക്കൊന്നും ചെയ്യ്ണില്ലല്ലോ? ആഹ് അതെ ഇണ്ടായിരുന്ന മുന്നേ?
ച്ച് പോയിറ്റേള്ളൂ ണ്ടായിനോ മക്കള് ഇണ്ടായാരെ പോയില്ല.
അതെ ആഹ് എന്ത് ചെയ്തിര്ന്നെ?
അത് റെടിയല്ല്ടായിന് ഞാന് ടീച്ചറയിട്ട് കൊർച്ചു പോയി.
ആഹ് ആഹ് ആഹ് അഹ്ശരി ആഹ് ആഹ് ആഹ് അങ്ങനെ മക്കളായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് തെരക്കായല്ലോ.
ഉം വീട്ടില് വേറെ ആരും ഇല്ല. ഇപ്പ ഇങ്ങനെ ചാൻസ് കിട്ടിയാ പോവാ. നമ്മക്കങ്ങനെ നമ്മക്ക് എന്തെങ്കിലും ചെറിയ വരുമാനം ഇണ്ടാവാൻ.
ആഹ് നല്ലതാണ് പോയി കഴിഞ്ഞാ ആഹ് നമ്മള അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് ചോയ്ക്കണ്ടല്ലോ.
ആഹ് അതാണ് ഏറ്റും വല്യ കാര്യം.
ആഹ് റിസ്ക്കാണ് മക്കളൊക്കെ ഒന്നൊരു പാത്താക്കി പോകുമ്പോഴ് ത്തിന് വിട് ഇപ്പൊ ജോലിയൊക്കെ കഴിച്ച് പോവുമ്പോഴ്ക്ക്ന്
ടൈമൊക്കെ ആവ്മ്പഴേ പോവൊള്ളു എങ്കിലും എൽ പി സ്കൂളൊക്കെ ആവുമ്പോ പ്പൊ ഒമ്പതേ മുക്കാലായി. ക്കായിന് പോവുമ്പോ അല്ല പറഞ്ഞയ്ച്ച് വീടും പൂട്ടി പോവുമ്പോ. പോകാനുള്ള ടൈമുണ്ടാവുല ഒരു ചാൻസ് ക്ക പറഞ്ഞീനി ഒക്ക
എല്ലാം കഴിഞ്ഞ് പോകുമ്പോക്കിന് നമ്മക്ക് ടൈമ് എൻ നല്ലതാണ് ഒരു വരുമാ വേണം അ തെ ആഹ് വരുമാനള്ളത് നല്ലതാണ്. ഉം മ്മക്ക് ഉം നമ്മടെ ചെറി ചെറിയ കാര്യങ്ങൾക്കൊന്നും പിന്നെ മറ്റേ ആഹ് കെട്ടിയന്മാരോട് ചോയ്ക്കണ്ടല്ലോ
ഉം
ഊം പിന്നെ വേറെ വിശേഷം എന്താ ഇങ്ങക്ക് ആരെ ക്കെണ്ട് വീട്ട് അവിടെ സ്വന്തായിട്ട്
ഇൻക്ക് നമ്മള് എട്ടാള്ണ്ട് എട്ട് പെൺകുട്ടികള്ണ്ട്
അതെ ആഹ് ആഹ് ആഹ് ആഹ്
ആങ്ങളാരില്ല അവിടെ ന്നാല് പെണ്ണും രണ്ടാണും
അതെ ആഹ് ആഹ്
ഉമ്മ അവിടുത്തമ്മ ഇവിടെ ഇണ്ടായല് ണ്ട് ഇപ്പൊ പെങ്ങളട്ക്ക് പോയതാ ആഹ് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ഇബട്ന്ന് ഉം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അയ്ശരി ന്നട്ട് പെരുന്നാളായിട്ട് എല്ലാരും കൂടിയോ
പെരുന്നാ ഓഹ് ഇവിടെ എല്ലാവാരും വരും ഇന്റെ ജേഷ്ഠത്തികളും അൻജത്തികളും ഒക്കെ എല്ലാരും വന്നു പോയതാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ജേഷ്ടത്തിയാളും അനിയത്തി അനിയത്തിയാള്ണ്ടാ നിങ്ങക്ക് അതെ അതെല്ലേ ആഹ് അയ്ശരി ഉമ്മയും വാപ്പൊക്കെ ഉണ്ടോ
ഉപ്പ മരിച്ചോയി ഇമ്മണ്ട് ഇപ്പ രണ്ട് കൊല്ലം ആയിട്ടേ ഉള്ളൂ പെട്ടെന്ന് മരിച്ചോയി
അതെ ആഹ് ആഹ് അയ്ശരി ഞ്ഞിപ്പോ ഹസ്ബന്റിന്റെ വരവ് ഇനി എന്നാണാവലെ
ഉം നമുക്ക് പ്രതീക്ഷിക്കേനി ഒന്നാംന്തി ഓ ഫ്ലൈറ്റ് ഒക്കെ ഓടിയതാവിടെ ആഹ് കുവൈറ്റിന്റെ ഫ്ലൈറ്റ് ഒക്കെ ഇന്ത്യന്റെ ഫ്ലൈറ്റ് ഒക്കെ ആ ഓടിയ ദിവസം തന്നെ മിസൈൽ ആക്രമണമാണ്
ആഹ് അതെ അതെ ഇവിടന്ന് തന്നെ ഇപ്പോ ഒരാള് ഏഹ് വരണംന്ന് പറഞ്ഞ് നിക്ക്ണ് ണ്ട് അപ്പോ ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് എമ്പതും അങ്ങനെ തൊണ്ണൂറൊക്കെയാണ് കാണിക്ക്ണെ റേറ്റ് കൊറയോ നോക്കട്ടെ ന്നൊക്കെ
ബോംബെ അങ്ങ് കണ്ണൂര് അങ്ങോട്ടൊക്കെ കുറവുണ്ട് തോന്ന്ണ്ട് നമ്മളെ നാട്ടിലെത്തൂല ന്നാലും വേണ്ടില്ല തോർന്ന് നോക്കെനി അപ്ലോത്തിനാ
പ്പോ പിന്നെ എല്ലാരും നെടുമ്പാശ്ശേരി വഴിയാണ് വെര്ണത് ആരും കോഴിക്കോട്ട്ക്ക് കൊറ ആഹ് അവിടെ കുറവാ തോന്നുന്നുണ്ട് കോഴിക്കോട്ട്ക്ക് പ്പ ആരും അങ്ങനെ വര്ണ്ല്ല
ഉം
ഓഹ് വന്നാലും നെടുമ്പാശ്ശേരി ഇപ്പൊ എന്റെ എളേച്ചി അവരൊക്കെ ഗൾഫിന്ന് വന്ന്പ്പോ അവിടുത്തെ യുദ്ധം കാരണം അറിഞ്ഞോ എല്ലാം സാധനത്തിനൊക്കെ റേറ്റ് കൂടിയല്ലോ
ഉം
അപ്പൊ പിന്നെ അവര് പെട്ടെന്ന് അവിടുന്ന് പോന്ന് പിന്നെ ഈ ആഹ് ഓര് നെടുമ്പാശ്ശേരിക്കാ വന്നത്
ഉം
വീട്ടിലെത്തിയപ്പോയെക്കിന് ‌ അത്യാവശ്യം ടൈമായി കോഴിക്കോടകുമ്പോ പിന്നെ അത്ര കേട് ഏഹ് ഇത് തോന്നൂല്ലെനു ലോങ്ങ്‌ തോന്നൂല്ല നെടുമ്പാശ്ശേരി ലോങ്ങ് ഉണ്ടല്ലോ ഉം
ഓൻ കോഴിക്കോട് എയർപോർട്ട് ആണേൽ നമ്മക്ക് അടുത്താ
ആഹ് അതല്ലേ ആഹ് ആഹ് ആഹ് നമ്മക്ക് കോഴിക്കോടെന്നെയാണ് എളുപ്പം ക്ഷെ അവരിപ്പോ റേറ്റ് നോക്കിയപ്പോ അങ്ങോട്ടാ കുറവുന്ന് പറഞ്ഞെ
ഉം നമ്മടെ നാടക്കെയല്ലോ പിന്നെ എങ്ങനെങ്കിലും വീടാണയാ നാട്ടിലെത്തി കഴിഞ്ഞാല്
ആഹ് അതെ പിന്നെ വേറെ ഇന്ഷാ ഹല്ലാഹ്‌ വരന്ന് പ്രതീക്ഷിക്ക ഉം പടച്ചോൻ എന്താലും റാത്താക്കി കൊടുക്കട്ടെ അടുത്തെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കട്ടെ ഓര് ഉം എത്രയള്ളൂ നമുക്ക് ആ ശരിന്ന